ആഹ്
ആഹ് കേക്കണ്ടോ
ആഹ് കേക്കുണ്ട്. എന്തൊക്കെ ആഹ് അതെ പിന്നെ അഹ് അതേക്കേക്ക്ണന്നല്ല്യാ
ക്കായോ
വൈകുന്നേരംന്താണ് ചായ എല്ലാരും കൂടി കഴിഞ്ഞു ഉം പിന്നെനീ രാത്രിക്കുള്ള ഫുഡ് ഇനി രാത്രിയെ ഫുഡ് കയിക്കൊള്ളൂ
ആഹ് ആഹ്
ആഹ് എന്താ പാട് ചായ കുടിച്ചോ?
ന്നേ മറ്റേച്ചയകുടിക്കേ കയിഞ്ഞു ഞാൻതാവിടെങ്ങനെ ഇരിക്കെന്നെ
ആഹ് ആഹ്
ആഹ് വൈകുന്നേരം അങ്ങനെ പിന്നെ വല്ല്യ പ്രത്യേകിച്ച്പണിന്നുണ്ടാവില്ല്യേ
ആഹ്
ആഹ് അങ്ങനെ രാവിൽത്തെ ചോറൊക്കെ രാത്രി തന്നെ രാവിൽ പിന്നെ ചേരാത്തട്തേക്കുള്ള ചോറ് രാവിലെതന്നെ ആവുയ്
കുട്ടികളൊക്കൊവ്ടേ
അവതവടെ ടിവി കാണാ സ്പൈഡർമാന്റെ ഡ്രെസ്സക്കെ ഇപ്പവന്നിട്ട് ഇട്ടേരുവോന്ന് ചോദിച്ചിട്ട് ഇന്നൊരു ഇന്ന് രാവിലെ വേറോരു ഡ്രസ്സ് ഇട്ടു അത്കഴിഞ്ഞ് വൈകുന്നേരപ്പാ കുളി കഴിഞ്ഞപ്പോ വീണ്ടും വേറെ സ്പൈഡർമാന്റെ സ്പൈഡർമാനില്ലാണ്ട് ഒരു ജീവിത്തല്ല്യ അങ്ങനെ
ആഹ്
ആയിട്ടിരിക്ക ഇപ്പോ എല്ലാ കൂട്ടികളും അങ്ങനെ ഇട്ടവന്റെ അംഗനവാടില് അതെ ഓരിസം ഒരു കുട്ടി ഇട്ട് വന്നട്ടുള്ളൂ പിറ്റേത്താദിസം നോക്കു ക്കുമ്പോ എല്ലാവരും അത് വേണം പറഞ്ഞു വാശി പിടിച്ചിട്ട് എല്ലാരും പിന്നേ അതിട്ട് വരല് തൊടങ്ങി ഇപ്പോ അവിടുത്തെ യൂണിഫോമാ സ്പൈഡർമാന്റെ ഡ്രസ്സ്
ആഹാ നല്ല രസണ്ടാവും കാണാന് കുട്ടികളെക്കാണാൻ നല്ല ഭംഗി ഇണ്ടാവും. കുട്ടികക്കണേ നല്ല ഭംഗിയുണ്ടാവു
ആഹ് അല്ലേ ശെരിക്ക് ക്കു യൂണിഫോം ആന്ന് ടീച്ചറ് ഓരോ ആരേലും ഒരാളിട്ടില്ലങ്കിൽപറയട്ടോ ഇന്ന് എന്ത ഇയ്യ് യൂണിഫോം ഇടഞ്ഞെ അങ്ങനെ ഒരാളെ കണ്ട്കഴിഞ്ഞാലെ ബാക്കിയുള്ളോരുക്കൊക്കെ വേണോ അങ്ങനത്തെ ഒരു ഇതാണ്പ്പഴെ
ഉം ഉം ഉം
അത് ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ്സം പറയ സ്പൈഡർമാന് ഡ്രസ്സ് വേണോന്നൊക്കെപറഞ്ഞപ്പളെ ഞാൻ എന്തൊപ്പൊ ഇവൻ പറയണ് വിചാരിച്ച് പിന്നെ പിറ്റേസം പോയപ്പഴല്ലേ പകുതി മുക്കാല് പേരും ഇതന്നെയാണ് അപ്പോ അത് പറയാണ്
ആഹ്
ഉം അങ്ങനെ കുട്ട്യോൾക്ക് അങ്ങനെല്ലേ എന്തേലൊക്കെ ഒന്ന് കിട്ടി കഴിഞ്ഞാ പിന്നെ അതെന്നെയാണ് പറയല്
ഉം എന്താ പാട് ആള് ഫുഡൊക്കെ കഴിക്കുവോ?
ആഹ് കഴിക്കൊക്കെ ചെയ്യും രാത്രി കൊറവാണ് രാവിലേം ഉച്ചക്കൊക്കെ പിന്നെ നമ്മള് കൊടുത്തേനെ കയിക്കും പിന്നെ ഫോണ്‌ കണ്ടിട്ടൊക്കെ ചെലപ്പോക്കെ കഴിക്കാ
ആഹ് മീ മീനൊക്കെ കഴിക്കോ? മീനൊക്കെ കഴിക്കും ചെല മീൻ തന്നെ കഴിക്കൂലാ
മീനും ചിക്കനൊക്കെ അങ്ങനത്തൊക്കെ കഴിക്കും പച്ചക്കറി മ്പോഴാണ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ട് അപ്പോ കഴിക്കാൻ നല്ല മടി കാണിക്കുള്ളൂ ഉം പിന്നെ നല്ല പേടിള്ള കൂട്ടത്തിലാ അപ്പോ എന്തേലൊക്കെങ്ങട്ട് പറഞ്ഞുകഴിഞ്ഞാല് കഴിക്കും അങ്ങനെയൊക്കെണ്ട് ചെലകുട്ടികള് എന്ത് പറഞ്ഞാലും കഴിക്കില്ലല്ലോ പിന്നെ കൊറ ച്ചു പേടിപ്പെടുത്തി കഴിഞ്ഞ അവൻ കഴിക്കും. പിന്നെ ഫോണൊക്കെ കൊറേനേരം കാണുവണെങ്കില് അതില് ഭൂതം വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ തെരും അതൊക്കെ നല്ല പേടിയാ
ആഹ് സീരിയലൊക്കെ ഇജ്ജ് സീരിയൽ സീരിയലൊക്കെ കാണുവോ?
സീരിയൽ അങ്ങനെ കാണാ അല്ലക്ക് ടി വി അങ്ങനെ വല്ലാണ്ട് കാൺണേ ഇഷ്ട്ടല്ല
ഫോണമെലാവുലേ
ആഹ് ഫോണില് അതെ പിന്നെ അതുവല്ല ഞങ്ങളടെ വീട്ടിലന്ന് പറഞ്ഞ് കയിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ കല്യാണം കഴിഞ്ഞന് മുന്നേക്കെ ടി വി ഇണ്ടാർന്നു അന്ന് മറ്റേ ഈഹ് മൗനസമ്മതം അങ്ങനത്തെ സീരിയലല്ല ഹിന്ദി സീരിയലിങ്ങനെ റീമേ ക്കേയിലെ മലയാളത്തില്ക്ക് ഏഷ്യാനെറ്റ്‌ പ്ലസ്സിൽ ഇണ്ടാവുലോ അത്ങ്ങനെ കണ്ടായിടന്നു ആ മൗന സമ്മതം രണ്ട് മൂന്ന് പാർട്ടായിട്ട് ആഹ്
മൗനം സമ്മതം ഉം
അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു അർണവ് സിംഗ് റായസാദിയും ശ്രുതിയൊക്കെ ഇട്ട്
ആഹ് അതെ അതെ അതെ അതെതെ
ആഹ് അത് കണ്ടായിരുന്നു ആഹ് സമയത്ത് സ്കൂള് ആഹ് സ്കൂൾ കഴിഞ് വന്നിട്ട് പിന്നെ കുറച്ച നേരം പഠിക്കായിരിക്കും പിന്നെ ആ ഒരു ടൈമിലാണ് അതാവവുക അപ്പ അത് കൊറച്ച നേരം കാണും എന്നിട്ട് പിന്നെ വീണ്ടും പഠിക്കും പിന്നെ അങ്ങെ ഫുഡേജ് ഉറങ്ങ്പ അങ്ങനത്തെ ഒരു സിസ്റ്റർ ആഹ് ആദ്യം
ഉം ഉം ആ സീരിയല് കണ്ട കിഞ്ഞന് ശേഷോ ആ സീരിയല് കണ്ട കഴിഞ്ഞന് ശേഷാ അവള അവന ഒന്നിക്കൂലല്ലേ വേറെ ആരോ അവളെ കല്യാണം കേൾക്കുമല്ലോ വേറൊരു ചെക്കന് ലാസ്റ്റ് ഇല്ലല് അല്ലെ കല്യാണം കഴിക്കാല് കഴിഞ്ഞേ
ആഹ് ലാസ്റ്റ് കല്യാണം കഴിക്കുക
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അവര് കൊറെ തല്ലൂടിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവ ചെയ്യാ അവള അവിടേക്ക് ഇങ്ങനെ വർക്കിന് പോവക അങ്ങനത്തെൊക്കെ അതെല്ലാം ഉണ്ട് ലാസ്റ്റ് അവർ തന്നെ കല്യാണം കഴിക്കും അവര് കണ്ടിട്ട എപ്പോഴും ദേഷ്യത്തില അവ കണ്ട കഴിഞ്ഞാ അങ്ങനെ ഒക്കെയാ അന്റെ ഒരു ഇത് എപ്പഴും വഴക്കാവമ്മ അങ്ങനെയൊക്കെ ആഹ് അങ്ങനെ അപ്പൊ അത് കണ്ടായിരുന്നു പിന്നെ അങ്ങെ ടി വി ഇങ്ങനെ കാണാറില്ലേ പിന്നെ ഹസ്ബൻഡറിന്റെ വീട്ടേക്ക് പോയപ്പോഴും അവിടെ എല്ലരും ഇങ്ങനെ അവിടുത്തെ അമ്മ എപ്പോഴും സീരിയല് കാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സീരിയലല്ല സിനിമ കാണാനൻ പിന്നെ ഒരി ഇതള്ളത് നമുക്ക് ആ സ്റ്റോറിഅറിയില്ലോല്ലോ കുറ ദിവസം കിട്ട പിന്നെ കാണുമ്പോ ഒരു സ്റ്റോറി ഒന്നും അറിയില്ല നമ്മ വെറ
ആഹ് ആഹ് അതെ അതെ അതെ ആഹ്
ആ ഹ് അങ്ങന അനെ പിന്ന അങ്ങനെ കാണറില്ലേ പിന്നെ ഫോണിൽ ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബും മീൻസ് ഏത് തുറമാലും അത് ഇതൊക്കെ ആയിട്ട് നമുക്ക് കാണാം
ആഹ് അതന്നെ
അപ്പ മീന അങ്ങനെന്ന് കാണും അവിടെ എങ്ങനെ സീരിയലൊക്കെ കാണും
ഇവിടെതാ എന്ത ഞ ടി വി ഉണ്ട് പക്ഷെ സീരിയല് കണ്ട മോ ഏ തു നേരെ കളി കണ്ടിട്ടും അവന് അവനിക്ക് മറ്റാല് കാർട്ടൂൺ കണ്ടിട്ട് ഇരിക്ക് എനിക്ക് ടിവിയേ കിട്ടലില്ലയ എന്റെ ഹസ്ബൻറും കളികാണും ഉം എന്റെ ഹസ്ബൻറും കളി ഉണ്ട് കാണാൻ അപ്പൊ പിന്നെ എനിക്ക് ഡീവിട്ട് ഞാൻഫോണിൽമേൽ കാണുള്ളൂ എനിക്ക് ഞാന് ഇൻസ്റ്റഗ്രാം റീൽസ്റ്റോ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുക കാണിട്ടരിക്കോ ടി വി എനിക്ക് കിട്ടലില്ല
ആഹ് ഏ ആഹ്
ഉം
ഏതാ ടീം
അവര് അർജന്റീനന്റെ ആൾക്കാരാ
ആഹ് ഞങ്ങള് അർജന്റീനെ
ഏഹ്
ആഹ് സ്കൂള് പഠിക്കുമ്പളേ അങ്ങനെയാണ് അപ്പ അങ്ങനെ പോണ ആഹ് ഏഹ് ഇവിടെ അത എവിടെ മറ്റേ ഈ സെൻട്രൽ ആയിട്ട് പ്രൊജക്ട്ർ വച്ചേർക്കുകണ എന്നിട്ട് എല്ലാ ടീമമാരും വന്നിട്ട് അങ്ങനെ കാണുക ചെയ്യാം
അ ഡ്രസ അടി അവ രാത്രിയില കുമ്പോ നമുക്ക് പേടിയ ഒന്നുംല്ല അവര് അവിടെ ഇരുന്ന് കാണണ്ടാവൂല് ആൾക്കാര്
ആ സെൻട്രൽ ആയിട്ടാണ് അപ്പൊ പിന്നെ ഹസ്ബൻഡ ഒക്കെ പോകും കാണാനേ
ആഹ് ആഹ് ആഹ
ഹ്യാ അങ്ങനെ ഇക്കി അങ്ങനെ കളി കാണാനോന്നും അങ്ങനെ ഇല്ല്യാട്ടോ ഇഷ്ടല്ല്യാട്ടോ കാരണം ഇക്കി അയിനെ കുറിച്ച് വല്ല്യ അറിവില്ല നമ്മള് അർജന്റീനെ ആണ്ന്നന്നെ ഒള്ളൂ പക്ഷെ ക്രിക്കറ്റും ഫുട്ബോളൊന്നും വല്ല്യ ഗോളടിക്കും അതു പോലെ സിക്സ് അടിക്കും സെഞ്ചുറി അങ്ങനെക്കെ പർഞ് കേട്ടിണ്ട്ന്നല്ലാണ്ട് വല്ലാ തെ അയിനെ കുർച്ച് ഇങ്ങനെന്നു ഇങ്ങനെണ്ന്നുള്ളരു ഇതൊന്നുല്ല്യ ആ കളിയൊക്ക കാണാറ്ണ്ടോ
കളി ഞാൻ ഇൻക്ക് കളിനെ പറ്റി ഒന്നും അറീല ഇജ്ജ് പർഞ്ഞ പോലെ കളി ടീമ് അർജന്റീനെണ് വാറ ഒന്നു
അതെ ആ അവരോട് ഇല്ലരു ആരാധന അവരെ കളീം അയിന്റെ സ്റ്റെയിലൊക്ക കണ്ട്ട്ടൊക്കെ ഞാൻ ഷ് പിന്നെണെങ്കി നമ്മള ഇപ്പ വീട്ടില് ഇന്റെ എട്ടനക്കെ ബ്രസീല് ആണെ അപ്പൊ ആ അങ്ങനെ അവര് നമ്മള് അർജന്റീന ആവുമ്പ അവര് ബ്രസീല അങ്ങനെക്കെ തല്ലൂടിട്ടൊക്കെ അങ്ങനെ ആയതാണ് ഫാനായത
ഹസ്ബൻഡ് എന്താ വർക്ക് ഉം ഉം ഉം ഉം
പേപ്പറൊക്ക വര്ത്താറ്ണ്ടോ വീട്ട്ല്
ഏ പേപ്പറ് വര്ത്തല്ണ്ട്
അതെ വായിക്കാറുണ്ടോ
ആര് വായിക്ക്ണ് ഞാൻ വായിക്കോന്നില്ല
ആ അവടെ അതെട്ടോ എന്നും വര്ത്തും നമു ഹസ്ബൻഡ് ഇങ്ങനെ കമ്മറ്റിലൊക്ക ഇള്ള ആളാടീ അപ്പൊ അവര് ങ്ങനെ വര്ത്തണം ന്ന്ണ്ട് ആ അപ്പൊ അവര്ക്കും ഇഷ്ടാണ് വായിക്കാനോക്കെ അപ്പ അവര് രാവിലെ എക്സസൈസ് ഒക്ക കഴിഞ് കഴിഞ്ഞാല് കൊർ ചെരം ഇങ്ങനെ വായിക്കൊക്കെ ചെയ്യും പിന്നെ എന്നും വായി ക്കില്ല എടക്ക് സമയള്ള ദിവസങ്ങൾല് മാത്രം ഒരു എട്ടരക്ക ആവുമ്പഴേത്തിനും പോണം അപ്പഴത്തിനും ഒരു ചെ ഇക്ക ഏരക്കാവുമ്പോയേ എണീക്ക അപ്പ ഒരുണിക്കൂറക്കല്ലേ ഒള്ളൂ
എന്താണ് വർക്ക് എന്താണ് വർക്ക് മൂപ്പര്ക്ക് എന്താ വർക്ക് ആ ടൈൽസ് ആ ആ അതെല്ലാ നീ എക്സസൈസ് ചെയ്യോ
ഞാൻ ചെയ്യില്ല ഇന്നോട് പറയൊക്കെ ചെയ്യും എന്നും വന്ന് ചെയ്യാന് പക്ഷെ നമ്മള് രാവിലെ എണീക്കു എണീചിട്ട് വരുമ്പ തന്നെ ആകെ പണികളാവും അയിന്റെ എടെല് ഇപ്പോ എക്സസൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞയിഞ്ഞാല് ദേഷ്യം വരും പിന്നെ ആദ്യ അങ്ങനെ പിന്നെ അങ്ങനെല്ലേ ഞങ്ങള് കൊർച്ച് കൂട്ടു കുടുംബം പോലെണെ അപ്പ ഏട്ടന് എട്ടത്തിയമ്മീം അമ്മീം എല്ലാ രും കൂടീട്ട് ഒരു വീട്ടില അപ്പൊ പിന്നെ എക്സസൈസ് ചെയ്യാൻ സമയല്ല നമ്മള് ഒറ്റക്കെക്കെ ആണങ്കി നമു നമ്മടേതായ കാര്യങ്ങളൊക്കെ അവ് അവടെ കെടന്നോട്ടെ വിചാരിച്ച് ചെയ്താലും പറ്റും ഇതിപ്പ അപ്പർത്തരാള് ചെയ്യ നമ്മള് ഇത് ഇവടങ്ങെനെ ചെയ്യാ നമ്മള് അപ്പം നമ്മക്കൊര് എടങ്ങെറല്ലേ എടങ്ങെറല്ല പിന്നെ അവര്ക്ക് അതൊരു ചെൽപ്പോ ആ എല്ലാർക്കും ഒരേ പോലെ ഒരേ പോലെ മൈൻഡ് ആവണന്നില്ലല്ലോ അങ്ങനെ അപ്പം ഞാപ്പാ അങ്ങന ചെയ്യാറ് അല്ല കൊഴപ്പൊന്നില്ല എല്ലാരും നല്ല ഒത്തരുമേലെന്നെ ഇപ്പൊ പോണത് പക്ഷെ നമ്മളായിട്ട് ഇഞ്ഞി ഇപ്പ അങ്ങനെനിം കാട്ടിക്കൂട്ടിട്ട് അത് പോണ്ടല്ലോ
ആ ആ
അങ്ങനെ പിന്നെ ഹസ്ബൻഡിന് ആണെങ്കിലും അവ്ട്ത്തെ ഏട്ടനൊക്കെ ആണെങ്കിലും കുടുംബൊക്കെ നല്ലം പോലെ പോണം അങ്ങനോക്ക ഒര്താണ് കാരണം അട്ത്തുള്ളവരൊക്കെ ഇങ്ങനെ ആക തല്ലും വക്കാണും അങ്ങനി ഇങ്ങനെക്കെ കണ്ട്ട്ടേ നമ്മടെ വീട്ടില് കാ അത്രങ്ങ്ട് ഇതില്ല. അമ്മ അമ്മയാ അമ്മങ്ങനേ നമ്മളേനൊക്കെ പറയാ അങ്ങനെള്ള കാര്യങ്ങളൊക്കെ. ത്രൊള്ളൂ. അല്ലാണ്ട്പ്പോ ഉം വേറെ കൊഴപ്പൊന്നുല്ലേ. പിന്നെ പ്രായത്തിന്റെ ഒരു ഇത് കാരണം അങ്ങനെ പറയാണ്. ഇപ്പ ഞങ്ങള് ന്റിമ്മീ ഞാനൊക്കെ നല്ലൊരു കമ്പനിം കാര്യങ്ങളൊക്കേണ്. ഒരേജും അങ്ങത്തൊരു ഇതാണെ. അത് കാരണം വല്ല്യ കെ യ്യണപ്പോ. അപ്പോ ഇമ്മളിപ്പോ ചെൽപ്പോ രാവിലൊക്കെ എക്സൈസിയ്യാൻ വേണ്ടിട്ടാക്കാരം ഒരു അരമണി അരമണിക്കൂറൊക്കെ ചെന്ന് കയ്ഞ്ഞേയ്ഞ്ഞാല് അവരവിടെ അങ്ങനെ പണീം ചെയ്യ നമ്മളിങ്ങെനെ ചെയ്യുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് കാരണം ഞാൻ അങ്ങനെ നിക്കാറില്ല. ചെയ്യണംന്ന് ആഗ്രഹക്കെണ്ട് എടക്കി നമ്മളൊറ്റക്കൊക്കെ ആയി കഴിഞ്ഞാലെ അതൊക്കെ നടക്കുള്ളൂ. ത ടി ഇല്ല്യാ അത്രതടിയൊന്നുല്ല്യാ.
ആഹ് ആഹ്.
കണ്ടാ മനസ്സിലാവും.
ആഹ്
അങ്ങനെ.
അതെ ലെ, രാവിലെന്താ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്താ ഫുഡ് ഇണ്ടാക്കല്?
ദോശ അരിദോശക്കെല്ല ഉഴുന്നും അരീം വെച്ചിട്ട്ള്ളേ? ആ ദോശ പിന്നെ ഏഹ് സാധാരണ മറ്റേ വലദോശ ഇണ്ടാക്കൂലോ മറ്റേ അരിപ്പൊടി മാത്രം ഒഴിച്ചിട്ട്? അത് പിന്നെ ഇട്ട്ലിണ്ടാക്കും പുട്ട്ണ്ടാക്കും. ഉപ്മാവ്ണ്ടാക്കും. ഇട്ട് ഇട്ട്ലിം മറ്റേ ദോശ അതൊക്കെ തന്നെ എല്ലാരും കഴിക്കും. ഏഹ് ഉപ്മാവും മറ്റേ പുട്ടൊക്കാവുമ്പോഴേ അമ്മക്കും ഏട്ടന്മാര്ക്കൊക്കെ നെഞ്ചിരിച്ചിലൊക്കെ ഇണ്ടാവൊള്ളു. ഗ്യാസ് കേറൊക്കെ ചെയ്യും. അത് കാരണം കൂടുതലും പുട്ടും ഉപ്മാവും അങ്ങനെ ഇണ്ടാക്കാറില്ല. ഇനിപ്പൊ അഥവ ഇണ്ടാക്കാണെങ്കിലും അരിദോശ ഇവര്ക്ക് വേണ്ടി ഇണ്ടാക്കും അങ്ങനെക്കെ.
എന്താ കറീ ഇണ്ടാക്കലയ്ക്ക്?
കറി ഗ്രീൻപീസ്, ചെറുപയറ്, കടല വൻപയറ് അങ്ങനെക്കെ. പിന്നെ എടക്ക് മറ്റേ മൊട്ടക്കറി ഇണ്ടാക്കും. ക്കും അങ്ങനെ. ദിവസം ഇങ്ങനെ ഒരേ സാധനങ്ങളിണ്ടാക്കൂല്ലാട്ടോ. മാറ്റി മാറ്റിട്ടന്നെ ഇണ്ടാക്ക.
ആഹ് എല്ലോട്ത്തും അങ്ങത്തന്നേണ് ഞങ്ങളോട് ഒരിക്കെ ഇന്ന് ഇണ്ടാക്കിയ നാളെ ഇണ്ടാക്കി കഴിഞ്ഞ അവർക്ക് പ റ്റൂല്ല. അതേപോലെ ഇന്ന് ചെറുപയറാച്ചാ ഇന്റെ മോന് പറിം ഇന്നും ചെറുപയറാ അവര്ക്കൊക്കെ ചെറുപയറിനോട് ഭയങ്കര മട്പ്പാ. ഇന്ന് ചെറ്പയറാറീം.
അങ്ങനെ ഇണ്ടാക്കുംട്ടോ ഇനിപ്പോ കൊറച്ച് തോനായിട്ട് നമ്മള് വെള്ളത്തിലിട്ടൂന്ന് വിചാരിക്ക അപ്പൊ അത്ര വേണ്ടെങ്കില് നമ്മള് കൊറച് പാ പകുതിയാക്കും ഇന്നിട്ട് പിറ്റേസയന്നെ വെക്കു ട്ടോ. അങ്ങനെ ചെയ്യാറ്ണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ രണ്ടൂസം വെക്കും. അതെ ആഹ്, അല്ല കറി ഇണ്ടാക്കിയതല്ല മറ്റേ വെള്ളത്തിലിട്ടേച്ചത് കുതിർക്കാൻ വെക്കോലോ? ആഹ് അങ്ങനെ. പിന്നെ ആഹ് അയിക്കോട്ടറാ. ഞാൻ വിളിക്കാട്ടാ.